ഹലോ
ആഹ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ
ഒണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെന്താ മഴ ഉണ്ടോ രാവിലെ മുതലേ മഴയാണോ
ആ മൊത്തം
ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളീ
ആഹ് കുട്ടിയാള് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്ല്ലേ എന്താ കിടക്കായിരുന്നോ കെടക്കുന്ന പോലെ സൗണ്ട് ആഹ് സൗണ്ട് കേട്ടിട്ട് കിടക്കുന്ന പോലെ തോന്നി ഉം ചോറ് തിന്നാണ്ട് കിടന്നതാവൂല്ലേ
ആഹ്
ഉം ഉംപിന്നെ എന്താ ചെയ്യുന്നേ
പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല
ആഹ് ആഹ് രണ്ട് മക്കളാ
ആഹ് രണ്ട് മക്കള്
രണ്ടും പെൺകുട്ട്യോളാ ആഹ് ഞാൻഡീപ്പി കണ്ടേ മൂത്തആൾഎത്രയിലാ
മൂത്ത ആള് നാലാം ക്ലാസില്
ഉം ചെർ ആഹ് എത്ര ആയി മൂന്ന് വയസോ
മൂന്ന് വയസ്സ് നാല് വയസ് ആവാനായി സെപ്റ്റംബർ വന്നാല്
ആഹ് അപ്പൊ ഈ പ്രീകെജി ചേർത്തിട്ടില്ലേ
ഇല്ല ല്ലാ
ആഹ്
ഇവിടെന്ന് കൊറച്ച് പോവാണ്ട്
ആഹ് അപ്പൊ ഉം പിന്നെ ഏതായാലും ഇല്ല കുടിക്കണം
ആഹ്
ഉം ഒറങ്ങീന്നോ
ഇല്ല ഇല്ല ഒറങ്ങീട്ടൊന്നുല്ല
ആഹ് ഉം
മോളെ പഠിപ്പിക്കാൻഇരിന്നപ്പോ പിന്നെ ന്ന് ഒറക്കരാ
ആഹ് ആ പിരിയുബ് തണുപ്പും ആ യില്ലെ ഇ പ്പൊ പിന്നെ ഉം പിന്നെ ഭർത്താവ് ഒക്കെ ഇവിടെ ണ്ടോ അതോ ഗൾഫിലാ ഉം അഹ് ശരി അപ്പൊ സ്വന്തം വീടാണോ
ഞാൻ ഇപ്പൊ ഇന്റെ വീട്ടിലാ ഇപ്പ ഇന്റെ വീട്ടിലാണ് അവിടയ്ന് അമ്മാ യിമ്മിം അമ്മോശ കാക്കിം ന്നെഒള്ളൂ സ്വന്തം അവൻമുറ്റത്ത്‌ തന്നെ ആണ് ഒരു മോൻ തന്നെ ഒള്ളു
ആണോ അയ്ശരി പെങ്ങന്മരും ഇല്ലേ
ഏ ഏ
അത് ശരി ഒറ്റ മോനാ ല്ലേ
ആഹ്
പിന്നെ അവിടെ അടുത്തക്ക് തന്നെ ആണോ കല്യാണം കഴിച്ചിക്ക്ണ്
അല്ലല്ല കുറച്ച് പോകൻണ്ട് ആഹ് ഒരു മണിക്കൂർന്റെ അട്ത്ത്ണ്ട് അവിട്ന്ന്
ആണോ അഹ് ശരി ഉം
ഉം എൻ പിന്നെ
ചായക്ക് ന്ന് ചായക്കന്താ ഇണ്ടാക്കിയെ
ഒന്നും ണ്ടാക്കിട്ടില്ല ഇവിടെ ചായ ടെ അധിക്കും ഒരു ആറണി മഗ്‌രിബ് ബാങ്ക് കൊടുക്കാ നേരത്ത്ക് ക്കൊക്കെ ആ നേരത്ത് ക്കൊക്കെ മതിയല്ലോ അപ്പൊ ചായ
ആഹ് ആഹ്
നാല് ണിക്ക് ന്നെ വേണ്ട
മക്കളൊക്കെ ഇല്ലേ ചെറി കുട്ടികളാ
ആഹ്
ഉം
ചെർതിനെ പോ ഞാൻ ഒർക്കിക്കാണ്ടെ ഉം ഇന്നെര്ത്താ ഒർങ്ങാ
വൽത് വൽതെത്രായി
വൽത് എട്ടാം ക്ലാസില്
ഇഹ്
അപ് അപ്പൊ ഓൻ ഓനാണെങ്കി ട്യൂഷനു ഉണ്ട് അത് നും പോയി ഇവനെ ഓർക്കിം ചെയ്ത പിന്നെ നമ്മള് ഫ്രീ ആയല്ലോ
ആഹ്
അപ്പഴാണ് ചെയ്യാ വിളിക്കാൻള്ള തൊക്കെ ഏ രണ്ടര
എ ൻ ഉം
ഉം അപ്പൊ ഓൻ ആ ആ പത്തു വയസിന് വ്യത്യാസ ഇണ്ട്
ഉം അത് കഴിഞ്ഞ പിന്നെ ഇവരണ്ടാള് ഒന്ന് അങ്ങോട്ടു ഇങ്ങോട്ടു പോവാള്ള പോയി ഒർക്കലൊക്കെ ആയി കഴിഞ്ഞ പിന്നെ നമ്മക്കെന്തേ ചെയ്യാണ്ടങ്കി ചെയ്യേ മറ്റഹ് നമ്മള് ഫോൺ എടുക്കും ചെ ഞാൻ നേര്ത്തെ പർഞ്ഞീല്ലേ ഫോണ് വാങ്ങി കൊണ്ടോയീന്ന്
ആഹ്
ഞാൻ ഫോണ് വിൾക്ക്‌ണ ഫോണ് അപ്പയേക്കും എന്തെങ്കിലും ക്കെ ഫോണിന് വേണ്ടി കരയുമ്പോ കൊടുക്കുന്ന ഫോൺലാണ് ഇപ്പ ഞാൻ സംസാരിക്കുന്നത് മറ്റത് എന്റെ മെയിൻ ഫോണ് കൊടുത്ത്ട്ട്ണ്ടെങ്കി അത് പൊട്ടിക്കും പുതിയ ഫോണാണ് അപ്പ പയേ ഫോണ് ഇട്ത്ത്ങ്ങാണ്ട് അങ്ങനൊ ചെയ്യലേ അപ്പൊ വിളി അയി അയില്ലെയിര്ന്ന് ആപ്പ് ഞാന് എന്ത് ആപ്പ് വേണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാൾ ആക്കല് അങ്ങൻ ത്ത കാര്യങ്ങളൊക്കെ ഈ പഴയ ഫോൺലാണ് മറ്റേ പുതിയ ഫോൺല് എന്തെങ്കിലും ചെയ്യാൻ ഇൻക്ക് പേടിയാണ് എന്തെങ്കിലും ആയി പോവോന്നൊക്കള്ളേ
ഉം
അങ്ങനെ പിന്നെ അപ്പൊ ഞാനും ഫോണ് എടുക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ അപ്പഴേക്ക്‌ ഈ ഫോണ് വേണം ന്നർഞ്ഞ് കര്ഞ്ങ്ങാണ്ട് അപ്പ ഞാന് കൊടു ത്തതെയ്ര്ന്ന് അതെ ഞാൻ പർഞ്ഞെ ഞാൻ പിന്നെ വിളിക്കാർഞ്ഞത് ഉം
പിന്നെ എന്തേ
പിന്നെന്താ ഇഷ്ടപ്പെട്ട പരുപാടി കുക്കിംങ്‌ ഒക്കെ ഇഷ്ടാ
കുക്കിങ് അങ്ങന ഇപ്പ ചെയ്യൽല്ലാ കൊറെശൊക്കെ ഞാൻ ചെയ്യോ ഇണ്ടാക്ക്യോ ഇപ്പ റസ്റ്റ് ആണ് മൂന്നാ അതെ
ആ ആണോ അഹ് ശരി ആ ഛർദിണ്ടോ ഉം ഉം
റ്മസായി ആറ് മാസം കഴിഞ്
ആറുമാസം കഴിഞ്ഞോ ഉം അയ് ശരി ആ ചർദിണ്ടായിരുന്നോ
ഛർദി എ എ ഇൻക്ക് ചർദി ഇല്ലാണ്ടായിട്ടില്ല
ഉം ആദിത്യേനും അങ്ങൻ തന്നെയ്ര്ന്ന്
ഇതിന് മുമ്പ് തന്നെയ്ര്ന്ന്
ഉം അപ്പൊ ഇപ്രാവശ്യം ആൺകുട്ടിയായ്ര്ക്കും ഇത് രണ്ടും പെൺകുട്ടിയെളല്ലേ
ആഹ് ഞമ്മള നോക്കണങ്കി ആൺകുട്ടി തന്നെ വാണല്ലോ
ആഹ് ശരിയാണ് ഉം എനിക്കും അങ്ങനെ ഓവറായിട്ട് സർ അയ് എന്താ കാര്യം ഞാൻ ആങ്കുട്ടി ആകുന്ന് ഞാൻ പറയാൻ കാരണേ പിന്നെ ഇക്കും അധികം അങ്ങനെ ശർ ക്കുന്നുണ്ടായിനീല എൻക്കു രണ്ടാമക്കളല്ലേ അതൊണ്ട് പറഞ്ഞതാ ഏതായാലും ച്ചോന് തര്ണത് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ആണായാലും പെണ്ണായാലും അത്രേ ഉള്ളൂല്ലേ
ഒഹ്
മറ്റേ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവൊക്കെ നമ്മള് കാണാൻ പാടില്ലാലേ
ഉം
തര്ണത് നല്ല ആരോഗ്യത്തോടെ കിട്ടിയാ മതി മറ്റേത് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളു ഒക്കെ ആയി കണ്ട് ആണ്ന്നുണ്ടെങ്കി പിന്നെ നമ്മള് ജീവിതകാലം അത് കാണണ്ടേ ഉം ഉം കിട്ടണത് ആരോഗ്യത്തോടെ എല്ലാം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റോള്ളൂ
ഓഹ്
ഉം
പിന്നെ എന്തൊക്കെയാ ടൂറൊക്കെ ഓവലുണ്ടോ ലാസൊക്കെവിടെ പോയേ
ഇവിടെ വാഗമണ്ണ് ഇവിടെ അടുത്താ
ഇഹ്
ഉം അപ്പൊ എടക്ക് ങ്ങള് സമയം കിട്ടുമ്പോള് ഇപ്പപോം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആഹ് ആഹ് അതാൺപ്പ
ഉം
ഉം അവിടുത്തെ കാലാവസ്ഥേന്റത് ഞങ്ങക്ക് കൊറച്ച് വീട്ട്ക്കും കിട്ടുവേ
ആഹ്
അപ്പോര് ഇതാണ് അങ്ങനെ എപ്പഴും മഴയും എല്ലാം ഉണ്ടാവും എന്റെ വീട്ടിലാൺ ഏഹ്
ക്കൊണ്ടോ ഫൂസില്
ചെടികളൊന്നും അങ്ങനെ ഇണ്ടായി ചെടികളൊന്നും അങ്ങനെ ഉണ്ടാക്കയില്ല ഇവിടെ വാപ്പ ഇങ്ങനെ എടക്കെവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ കൊണ്ട് വക്കും അത്രേള്ളൂ
അങ്ങനെ കാര്യാറ്റ് ഒന്നും ഒണ്ടാക്കൽല
ചെറുതായിട്ടൊക്കെ ഇണ്ട് ഇങ്ങനെ വാങ്ങിയതൊക്കെ ഇണ്ട് സപ്പോർട്ടേം സപ്പോർട്ട
ആഹ് ഉം ചെറിയ മരാ
ആഹ്
ഉം
പിന്നെ റെമ്പൂട്ടാന് ഇതൊക്കെണ്ട് ഉം
ആഹ് റംമ്പുട്ടാന് ഇടെല്ല ജാതിക്ക ന്ത് ജാതിക്കല്ലാത്ത ഇത് ഞമ്മള ഇത് ല്ലേ എന്താണ് ഇപ്പൊ വായി കിട്ട്ണൂല്ല ഏഹ് അത് പേര് കിട്ട്ണില്ല ആഹ് ചാമ്പക്ക ചാമ്പക്ക ചെലെ നേര്ത്ത് അതാണല്ല അമ്മക്ക് പേര്ത് വായി കിട്ടൂലല്ലോ അത്ക്കെണ്ട് അങ്ങനെ
ചാമ്പക്ക അവിടെണ്ട് കണ്ടിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ആരു എടുക്കൂല അങ്ങനെട്ട് കൊയ്ഞ്ഞാടി പോയി ഇങ്ങള് ചാമ്പക്ക എന്താക്കായിട്ട്ണ്ട്
ആഹ് ഇന്റെ വീട്ടിലും അതുപോലെ ഉണ്ട് ഇന്റെ വീട്ടിലുള്ളത് ഈ പിന്നെ മറ്റേ ഒരു വലിയ ഐറ്റ ഇണ്ടല്ലോ ഈ ഏയ് അല്ല വെള്ളല്ല നമ്മളെ സാധാ അല്ലാത്തെ ഏഹ് നമ്മള ഇത്ണ്ടല്ലോ കശുവണ്ടിന്റെക്കെ സ്റ്റൈലില് ആഹ് അങ്ങൻത്തെ ആഹ് അത് ഇപ്പോ ഈ പർഞ്ഞാതിരി ഞാ ഇത് പേട്ച്ചിട്ടെ വവ്വാല് ചാഹ് ഏ എന്തെങ്കിലും ആക്കിട്ടുണ്ടാകും എന്നൊക്കെപേടിച്ചിട്ട് ഇപ്പൊ ഈ നിപ്പി ഇതൊക്കെ ഉള്ളത് കാരണം എടുക്കാൻ പേടിയാണ് വെറുതെ മുറ്റത്ത് അടിച്ചു കൂട്ടാന് ഇണ്ടാക്ക് ക്കും ന്നല്ലാതെ ഇട്ക്കലില്ല്യ രാവിലെ ദിവസം അടിച്ചു വിട്ടിരിക്കാൻ കൊറേണ്ടാകും കായള്ള സമയത്ത് ഇപ്പഴാണ്ന്നുണ്ടെങ്കി എലേണ്ട് വീണിട്ട് എലെണ്ട് കൊഴിയാ ഈപ്പഴ്ത്ത് എല വീഴാ ദിവസം ഇപ്പൊ ഈ മഴിയാവും ഇപ്പ അമ്മക്ക് ദിവസം അടിക്കാനും പറ്റൂല അങ്ങനെ ബുദ്ധിമുട്ട് പറയാന്നട്ട് അതൊന്നന്ന് വെട്ടി കളയാ നല്ലത് കായ തിന്നാനും വെയ്യ വെറു ത്തത് നമുക്കിങ്ങനെ അടിച്ചേരി കൂട്ടാൻ വേണ്ടിട്ടൊരു മരം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമല്ലല്ലോ പറിയും
അഹ് ശരി പിന്നെ മറ്റേത് ജ്യൂസൊക്കെ അടിച്ചു ഞ് ചാമ്പൊക്കെ ജ്യൂസൊക്കെ അടിക്ക്‌ണ്
ഉം ആഹ് ആദ്യൊക്കെ അങ്ങനെയൊക്കെ ഇണ്ടാക്കേര്ന്നു പിന്നെ ഈ നിപ്പ പേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൂല ഇപ്പഴും കോഴിക്കോട് വാത്ത്ക്കൊ പ്പങ്ങനെ നിപ്പണ്ട്ന്നൊക്കെങ്ങെനെ എടക്കടക്ക് കാണണ അല്ലേ അപ്പോ ഉം അപ്പൊ പേടിയാണ് വേറള്ളോട്ത്തൊക്കൊന്നും വേറെ ജില്ലീക്കൊന്നും അങ്ങനെ കേിട്ടില്ലല്ലോ അവിടെ കേൾക്കുമ്പത്തേ ഉം കോഴിക്കോടാണ് ഈ നിപ്പന്റെത് കൂടുതല്ന്ന് കേക്ക
ഓ
അപ്പൊ പേടിയാ
പിന്നെ അനിമൽസിന് എന്തേലും വളർത്തുണ്ടോ വളർത്തുന്നുണ്ടോ
എങ്ങനെ
ഹലോ വളർത്ത് മൃഗങ്ങളുണ്ടോ ക്യാ വളർത്ത മൃഗങ്ങളൊക്കെ ഇണ്ടോ ചോയ്ക്കാ
ഇല്ല ഇല്ല്യ ഇല്ല ഇല്ല്യ ഒന്നുംല്ല കോയി പോലും ഇല്ല്യ അത് രണ്ടോടുത്തു ഇല്ല്യ കോയിനെ വളർത്തലും അങ്ങനത്തെ ഇതൊന്നുല്ല അയ്നോടൊന്നും ആർക്കും താല്പര്യം ഇല്ല്യ
ഞങ്ങളോടെ കോയിം താറാവൊക്കെ ഉണ്ടായിർന്നു ഉം താറാവിന് കോളൊക്കെ ആക്കിയാണ്ട് സാറാവ് ഉണ്ടേയ്നി ഒക്കെ ഒയ്‌വാക്കി
ഉം ഉം പൂച്ച അഹ് പിന്നെങ്ങനെ എടയ്ക്ക് വരും അപ്പൊ അയിന് ഉച്ചക്ക് നമ്മള് ചോറ്ന്നുമ്പോ നമ്മള് കൂടെ അയ്നും ചോറുവേണം അങ്ങനെ ദിവസം ചോറ് കൊടുക്കുന്നല്ലാതെ വേറെ ഒന്നുംല്ല വള്ഹ് ഞമ്മൾത് വിചാരിച്ച് വളർത്തണല്ല പക്ഷെ ഞങ്ങള് ചോറ് തിന്നണ ആഹ് നേരം ഉണ്ടാവില്ലെ ഒന്ന് രണ്ട് മണി ആഹ് സമയത്ത് അടുക്കളെൻ്റെ അവിടെ എത്തും അലാറാം വെച്ചമാതിരി ഞങ്ങള് തിന്നുന്ന നേരം നോക്കിട്ട് ഞങ്ങൾ പറയും ചെയ്ത് തന്നെ എന്താ അലാറം ആരോ വെച്ച് കൊടുക്കുന്നുണ്ട്ന്ന് ആഹ് സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തും അതുവരെ അവിടെ കാണാതെ അതെ ആദ്യം ഒരു തള്ള പൊ ആഹ് ഉം ആദ്യം ഒരു തള്ള പൂച്ച ഉണ്ടായിരുന്നു അത് ഇത് നല്ല രസമുള്ള ഒരു പൂച്ചയായിരുന്നു ഒരു നല്ല മഞ്ഞ കളറില് അയിന്റെ വാലൊക്കെ കാണാൻ നല്ല രസമായിരുന്നെ അങ്ങനെ ഒരു ദിവസം അത് വണ്ടി തട്ടിക്കാണ്ട് ചത്തുപോയി എന്നിട്ട് പിന്നെ അതിൻ്റെ മക്കളായി ആഹ് മക്കളും ഏകദേശം അതേപോലെത്തന്നെ നല്ല ഭംഗിയാ കാണാന്
ഊട്ടി പൂച്ചേന്റെ കൊയത്ത് പൂച്ചാവില്ലേ
ആഹ്‌ നാടൻ പൂച്ചയാണ് പക്ഷെ കാണുമ്പോ അങ്ങനത്തായിട്ടാണ് തോന്നാ നല്ല കാണാല്ല ഭംഗിയാര്ന്ന്
പിന്നെന്തൊക്കെയാ
പിന്നെന്താഹ് വ് വേറെന്തെങ്കിം കോ കോഴ്സൊ അങ്ങനെ എന്തെങ്കിം പഠി
ഇല്ലില്ല്യ ങ്ങനെ ഓൺലൈന്ലെന്തേലൊക്കെ ബിസിനസ് ചെയ്യ അങ്ങനെ എന്തെലൊക്കെ അങ്ങനെ പഠിക്കലൊന്നൂല
അതിലിപ്പപ് അധികാൾക്കാരും ഈ ഫാഷൻ ഡിസൈനിങ് അങ്ങൻത്തൊക്കെ പഠിക്കുന്ന കാണാല്ലോ അത ചോയിച്ചെ മ്മ്
ന്നാ ശെരി
ആ ന്നാ ശെരി പിന്നെ വിളിക്കാന്നാല് ശരി
പൂരെയ്നൊ